ഓഹ് കേൾക്കുന്നുണ്ട് ചായൊക്കെ കുടിച്ചോ എന്താ പണി വിശേഷങ്ങളൊക്കെ ക്കെന്താണ് ഇന്ന് വൈകുന്നേരൊക്കെ എന്തുണ്ടാക്കി കടികളൊക്കെ എന്തുണ്ടാക്കി കടികളൊക്കെ എന്തുണ്ടാക്കി
കടികള് ഞാൻ ഇന്ന് കുട്ടികൾക്ക് മക്രോണി ഇണ്ടാക്കി
ഓഹ് നല്ല രസാണല്ലോലെ മക്രോണി മക്രോണി ഇങ്ങളെങ്ങനെ ഇണ്ടാക്കല് മക്രോണി വേവിച്ചിട്ട് ചിക്കനൊക്കെ ഇടാറുണ്ടോ ചിക്കനും ഉള്ളീം ക്ക വാട്ടീട്ടാണോ ഇണ്ടാക്കാറ്
ചിക്കൻ ഇടാറില്ല ചിക്കൻ ഇണ്ടാകുമ്പോ ഇടാറുള്ളു പിന്നെ ഇന്ന് ചിക്കൻ ഒന്നൂല്ല്യ അപ്പൊ ഞാന്
ഓഹ് അത് ശരി ഇന്ന് പച്ചക്കറി മാത്രം പച്ചക്കറി ഇട്ടാണോ ഉണ്ടാക്കിയത്
ആഹ് ഇന്നങ്ങെനെ ണ്ടാക്ക്യേത് മക്കക്ക് പിന്നെ എന്തെങ്കിലൊക്കാെന്നായാമതി
ഓഹ് അത്ശരി ആഹ് അത് തെന്നെ എന്തെങ്കിലൊക്കെണ്ടാ ക്ക്യാ മതീലേ ഞാന് ഇന്ന് കേക്ക്ണ്ടാക്കി കോഴിമുട്ട കേക്ക്ണ്ടാക്കി കസ്റ്റേഡെക്കെട്ടാണ്ട്ള്ളേ കസ്റ്റേഡെക്കെ ആഹ് കസ് റ്റേഡെക്കെട്ടാണ്ട് ആഹ് കസ്റ്റേഡാെക്കെ ഇട്ടാണ്ട്ള്ളെ കേക്ക് കോഴ്മുട്ട ആദ്യം ഞാനൊരു മൂന്ന് കോഴ്മുട്ടട്ത്ത് ന്നെട്ട് കോഴ്മുട്ടട് ത്ത്ട്ട് അയ്ലേക് ആഹ് അത് ബീറ്റെയ്ത്ട്ട് അയ്ലേക്ക് ആദ്യം തന്നെ കസ് റ്റെട് ഞാനൊരു സ്പൂണ് കാെറെച്ച് പാൽല് കലക്കി വെച്ച് പാല്ങ്ങെനെ തിളപ്പിച്ചണ്ട് കസ്റ്റേർഡ് കസ്റ്റേർഡ് തൾപ്പിച്ചാണ്ട് കസ്റ്റേർഡ്ണ്ടാക്ക്ണ മായ്രി അത് തളപ്പിച്ച് വേവിച്ച് വെച്ച് അത് കയ്ഞ്ഞേന്റേഷ് ഷം ഞാന് കോഴിമുട്ട മൂന്ന് കോഴിമുട്ട ബീറ്റെയ്താണ്ട് വേനിലാ എസ്സെൻസും ആഹ് അതെ ഞാനൊരു ക്ലാസ്സ്‌ മൈദായ്ര്ന്നു എട്ത്തിര്ന്നെത് ആ മൈദേല് ഒരു ഗ്ലാസ് മൈദായപ്പം ഒര് മുക്കാ ഗ്ലാസോരം പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ച് വെച്ച് ഏലക്കായ ട്ടിരിന്നു അങ്ങെനെട്ടാണ്ട് മിക്സിയിലിട്ട് പഞ്ചസാര പൊടിച്ച് വെച്ചു എന്നിട്ട് ഈ മൈ ഏഹ് ന്താണ് കോഴ്മുട്ട ബീ റ്റെയ്തേലേക്ക് പഞ്ചസാര ഇട്ട് അത് കയ്ഞ്ഞ് ഓയലും ഒയിച്ച് പിന്നെ ഈ കസ്റ്റാർഡ്ന്റെ മിക്സ്‌ല്ല്യേ പതഞ്ഞ് വര്മ്പം ഈ കസ്റ്റേഡിന്റെ മിക്സും ഒഴിയ്ക്കെണം അതിട്ട് നന്നായ്ട്ട് ബീ റ്റെയ്യെണം അപ്പളെല്ലെ എല്ലോട്ത്ത്ക്കും ആവാ അങ്ങെനെം അങ്ങനെ മൈദപ്പൊട്യും പിന്നെ അപ്പക്കാരും തും അരിച്ചെട്ത്ത മിക്സ്ണ്ടാവൂലേ നമ്മളെ മൈദന്റെ മിക്സ് അത് ഞാനീ മുട്ടന്റെ ബേറ്റർലേക്ക്ട്ട് ന്നെട്ട് നന്നായ്ട്ടെളെക്കീട്ട് അങ്ങെനെ ഏഹ് വേവിച്ച് കുക്കർലാണ് ഇണ്ടാക്കാറ് അങ്ങെനെ കോഴ്മുട്ട കസ്റ്റേഡ് കേക്ക്ണ്ടാക്കി. പല കേക്കുകളും പരീക്ഷിക്കാറ്ണ്ട് കസ്റ്റഡ് കേക്ക് മാത്രല്ല പലതുംണ്ടാക്കാറ്ണ്ട് അങ്ങെനെ
കേക്ക്ണ്ടാക്ക്ണ ആളാണോ?
കേക്ക്ണ്ടാക്ക്ന്ന ആള് അങ്ങെനെല്ല ഞാം വീഡിയോ കണ്ട് പഠിച്ചതാണ് അങ്ങെനെ ഞാന് ഓരോ വീട്ട് ത്തെ പെർ പെർന്നാൾനൊക്കെ അങ്ങെനെങ്ങെനെ ഓരോന്ന്ണ്ടാക്കാറ്ണ്ട് കേക്ക്കെള് പല കേക്ക്കളുംണ്ടാക്കാറ്ണ്ട് ആഹ് സ്വന്ത സ്വന്തായ് ഇണ്ടാക്കാറ്ണ്ട് എല്ലാ കേക്കുകളും ഇണ്ടാക്കാറ്ണ്ട് പിന്നെ അതുപോലെ തന്നെ സാധാ ഇങ്ങൻത്തെ കോഴിമുട്ട കേക്ക് മാത്രല്ലാതെ എർച്ചി കേക്ക്ല്ല്യേ എറെച്ചി കേക്കൊക്കെ ഇണ്ടാക്കാറ്ണ്ട് എറെച്ചി ഏഹ് എറെച്ചി വെച്ചിട്ടും കോഴി വെച്ചി ട്ടൊക്കെണ്ടാക്കാറ്ണ്ട് എറെച്ചി കേക്കാെക്കെണ്ടാക്കാറ്ണ്ട്
ഇതൊക്കെ ഈ വീഡിയോ കണ്ട് ഇണ്ടാക്കാറാണോ?
എർച്ചി കേക്ക് ഒന്ന് ആദ്യേ അറിയാം ഗോ ഈ കേക്ക്ണ്ടാക്കല് ഞാൻ പഠിച്ചത്ർഞ്ഞാ വീ ഡിയോ കണ്ടിട്ടാണ് സ് ആദ്യം റെവ കൊണ്ട്ണ്ടാക്കൂലേ തരിപ്പോളാറീണെ സാനല്ല്യേ തരിപ്പോളറിയും റെവാ ആഹ് അത് എൻ ആഹ് അത്ണ്ടാക്കാറ്ണ്ടായ്‌ര്ന്നു ഞാനിതേമായ്രി കോഴ്മുട്ടാ അന്നൊന്നും ബീ റ്റ്റ്‌ല്ലേനി ഇന്റെട്ത്ത് അപ്പ ഞാ മിക്സീലടിച്ചാ ങ്ങെനെ പതപ്പിച്ച് കൊറേ സമെയെട്ക്കും ഇത്ങ്ങെനെ പതഞ്ഞ്ണ്ടാവണം നല്ല പതക്കണം എത്രത്തോളം കോഴിമുട്ട അമ്മക്ക് അടിക്കാം പറ്റോ അത്രത്തോളം അത് നല്ല പഞ്ഞിക്കെട്ട് പോലെക്കും ആനെണ്ടാക്ക്മ്പം അങ്ങെനെ തയ്പ്പോളേനി ആദ്യാെക്കാക്കെല് ഇ ആഹ് തരിപ്പോളാ ഇതേ മയ്രി റവ വർത്തിട്ടിട്ടാണ്ട് അതേനി ആദ്യംണ്ടാക്കെല് പിന്നെ അതിന് ശേഷം ഞാൻ റവ വറുത്തിട്ട് ഇതേമാരി കോഴിമുട്ട അടിക്യാ. എന്നിട്ട് ഈ ഏലക്കായും കോഴിമുട്ടയും കൂടി അടിച്ച് പതപ്പിച്ച് പഞ്ചസാരക്കെ ആ പതിപ് പ്പിച്ച് ആ കേക്കിന്റെ ബാറ്ററില്ല ആയിക്ക് ഞമ്മള് റവടും കൊറച്ചോടും ഒരു സ് സ്പൂണ് ഒരു കൈയിൽ അല്ലെങ്കിൽ അങ്ങനെ റവട്ടിട്ട് അത് നമ്മള് ഇതേമാതിരി കുക്കറിൽ വെച്ചിട്ട് ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മേലെ വറ്ത്തിട്ട് ഇങ്ങനെ നമ്മള് ആ- നീക്ക് വെക്കൂലേ
ആഹ് മനസ്സിലായി അതല്ല ഈ റവാ ഓക്കെ സമ്മയിച്ചു ഈ റവ കൊറച്ച് മതിയാക്ക് വേറെ മൈദക്കെ ഇടുവാ പിന്നെ
റവന്റെ കൂട്ടത്തിൽ മൈദ ഇടുന്നോൽക്ക് കൊറച്ച് മൈദെടാം ഇടാത്തോൽക്ക് ഇടണ്ട അങ്ങനെയണ്. മൈദ ഇടണെങ്കിൽ ഇടാം കൊഴപ്പില്ല മ ആ ഓവറായിട്ട് മൈദ ഇടുമ്പോ എന്താവും റവയും മൈദേ കൂടി വരുമ്പോ എന്താവും കട്ടിയാവും നല്ല അപ്പൊ പിന്നെ എന്താവും ഒരു സോഫ്- റ്റ് ഒന്നും ഉണ്ടാവില്ല ഒരു കട്ട പോലെ നിക്കും അതിനെക്കാളും നല്ല കുറച്ച് ആഹ അങ്ങനെ കുറച്ചിട്ടിട്ട് ആഹ് ആഹ് അങ്ങനെ കൊറച്ചെക്കെയിട്ട് അങ്ങനെ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ മുക്കാ ക്ലാസ് ഇപ്പോ ഒരു ക്ലാസ് ഒരു മൂന്ന് കോഴമുട്ടടു ത്താണ്ട് ഒരു ഗ്ലാസ് മൈദക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സ് മൂന്ന് കോഴിമുട്ടക്കാണങ്കില്- അര ഗ്ലാസ് മൈതിം ഒരു കൈയില് റവക്കട അങ്ങനെ ഇട്ടാല് ഏകദേശം നോർമലായിനിക്കും പാകമായിട്ട് നിക്കുവല്ലോ അങ്ങനെ ഉണ്ടാക്കും. പിന്നെ നിങ്ങതൊക്കെ ഉണ്ടാക്കും വീടില് പഴംപൊരിയാങ്ങനൊക്കെ ഉണ്ടാക്കും. പഴംമ്പൊരിയൊക്കെ ഉണ്ടാക്കാറ ഓ അത് ശെരി നെയ്യപ്പ ഉണ്ടാക്കലുണ്ടോ നെയ്യപ്പം പ്പ ഞാന് ഒരുപാട്ണ്ടാക്കി. പിന്നെ അധികം ഇതാണ് കട്ടിയാവും നെയ്യപ്പ ഉണ്ടാക്കുമ്പോ ചിലപ്പോ അധികം കട്ടിയാവുണ്ട്. ഉള്ളുണ്ടാവൂലേ പൊറമെ നല്ല നല്ല ഇതായിട്ട് വരും. ഉള്ളില് ഭയങ്കര കട്ടിയായിട്ട് നിക്കൂ ഞാൻ ഉണ്ടാക്കുമ്പോ. ഞാൻ ഉണ്ടാക്കാറണ്ട് നെയ്യപ്പൊക്കെ ഉണ്ടാക്കാറ്ണ്ട്. മാവ് എന്താറില്ല ഞാന ഇതേമാതിന്നെ മാവ് ആരിര്ച്ചാണ്ട് നിങ്ങള അങ്ങനെല്ല ആര്യര്ച്ചാ ണ്ട്. ഈ ശർക്കരന്റെ ആ മറ്റേ ഉരുക്കിയ സാധനം എടുത്താണ്ട് പാർന്നിട്ട് ഏ ആ മാവിലേക്ക് ഒയ്ക്കും ആരിങ്ങനെ കൊറച്ച് വെള്ളത്തിലാദ്യം അരക്കും എന്നിട്ട് മാ ശർക്കരന്റെത് അയച്ചിട്ട ഒരു എന്തിന്റെ ഒരു അപ്പത്തിന്റെക്കാരുത്. അധികം കട്ടിയില്ലതെ ലൂസാല്ലാതെക്കിട്ട് പിന്നെ ആ ഒരു ഒട്ടാട മാവ് ആ അങ്ങനെ ഏലം പിന്നെ എള്ള് പിന്നത്പോലെതന്നെ തേ തേങ്ങ അങ്ങനത്തൊക്കെ വറുത്താണ് നെയ്യിൽ വറ്ത്താണ്. കിട്ടാണ്ട് എട്ട് മണിക്കൂറോളം ഞാൻ പുറത്ത് വെക്കാറുണ്ട് അപ്പക്കാര കിട്ടാണ്ട്. ഈ മാവരച്ചത്. പിന്നെ പുളിപ്പിക്കാൻ വെക്കും പുളിപ്പിക്കാൻ വെക്കുവോ എട്ടും ആ നെയ്യപ്പത്തിന് ഞാന് മണിക്കൂറോ എട്ട് മണിക്കൂറോളം വെക്കലുണ്ട് പൊറത്ത് എന്നിട്ട് ഞാന് ഇണ്ടാക്കാറ് ഓയില് അങ്ങനെണ്ടാക്കാറ് നിങ്ങള്പെട്ടന്ന് ഇണ്ടാക്കണെ ഓയില് -
ഓയിലിൽ തന്നെയാണ്.
അല്ല പൊടിലല്ല അരി അരച്ചിട്ട് തന്നെയാണ് ഇണ്ടാക്കാറ്. ല്ലേ പക്ഷെ നമ്മള് ഒരു ഏറിയാലൊര് ഒരു മണിക്കൂറൊക്കെ വെക്കും ഇല്ല അപ്പണ്ടാക്കൂല ഒരു മണിക്കൂറൊക്കെ വെക്കുള്ളൂ എട്ട് മണിക്കൂർ-
ഓഹ് ഞങ്ങള് തലേന്നരച്ച് ക്ക അങ്ങനെ ഞങ്ങൾ ഉണ്ണിപ്പ്രക്ക അങ്ങനെ ചെയ്യല് അഞ്ച മണിക്കൂറ് ആറ് മണിക്കൂറോളം ഞങ്ങളിങ്ങനെ ഉണ്ണിപ്പത്തിനൊക്കെ അരച്ചു വെക്കും അങ്ങനെ ഉണ്ടാക്കാറ് അപ്പൊ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കിട്ടല്ലേ മാവ് നല്ല ആ
അല്ല
നല്ല നന്നാവലതിന്റെ നെയ്യപ്പം നന്നാവാറില്ല നന്നവാറില്ല ഇങ്ങനെയല്ല ഒരു കട്ടിയുള്ളിൽ ഇങ്ങനെ ഉണ്ടാവും അ അതിനി അരവിന്റെ കുറവാണോന്ന് അറിയില്ല അരി അരച്ച അല്ല അത് ഞാൻ എന്താന്ന് പറയാനട്ടില്ല
പാടില്ലാന്ന് പറയാത്
ആഹ് അറിയാൻ പാടില്ലാതെ ഒരു തരി വേണോ അങ്ങനെയല്ലേ ഒരു പുട്ടിന്റെക്കെ പുട്ടിന്റെക്കെ ടൈപ്പുള്ള പുട്ടുപൊടീന്റെ ഒക്കെ ടൈപ്പ്ള്ള തരി വേണം നിങ്ങള് ചോറ് കൂട്ടാറുണ്ടോ മൈതന ചോറണോ കൂട്ടാറ് നെയപ്പത്തിന് ആഹ് ശരി ആ ശരി ഞാൻ ചോറ് കൂട്ടലണ്ട് മൈതീടും ചോറോട
ഇല്ലച്ച ഞാന് കൊറച്ച് ഗോതമ്പ് പൊടി ഇടും ആ പിന്നെ മൈതപ്പൊടി ഇടുന്നുള്ള് ഒരു അരക്ലാസ് ഗോതമ്പ് പൊടി ഇടും
ഓ അത് ശെരി ആപ്പൊ ഗോതമിന്റെ ചെവ കിട്ടൂല ഗോതമ്പിന്റെ ചൊവ ചൊവയൊന്നും കിട്ടാറില്ലേ
ഒട്ടുവില്ല അത് കുറച്ചല്ലേ ഇടലുള്ള അരക്ലാസ്ല്ലേ എടുക്കലള്ളൂ നമ്മള്
അത് ശെരി നിങ്ങൾ എത്ര ക്ലാസ് അപ്പം അരി എടുക്കും കൊറെ ക്ലാസ് എടുക്കുവോ അരിയക്ക എത്ര ക്ലസ് എടുക്കും വലിയ ക്ലാസ് പിന്ന ഒരു ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ എത്ര എത്ര സ്പൂം മൈത അങ്ങനെക്കെ
ഒരു ക്ലാസ്സല്ല ഞാന് മൂന്ന് ഗ്ലാസ് എന്താ അരി എടുക്കും മൂന്ന് ക്ലാസ് അരി എനിക്ക് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് മക്കൾക്ക് ഓടപ്പാക്കെ ഭയങ്കര ഇഷ്ടം ഉ അപ്പ കൂടുതൽ ഉണ്ടാക്കണം ഒന്നാമത് കൂടുതൽ ഉണ്ടാക്ക ക്കുമ്പ എനിക്ക് അങ്ങനത്തെ കാര്യം ഉണ്ടാക്കൻ മടിയാണ്
ആഹ് കൂടുതൽ ഉണ്ടാക്കുമ്പ പിന്നെ അത്ങ്ങക്ക് ഇഷ്ട നല്ല ഇഷ്ടാവലെ എനിക്ക് പിന്നെ അങ്ങനെ നെ നോട് എരിവുള്ളതാ കൂടുതൽ ഇഷ്ടം ഇറച്ചിക്ക് കേക്ക് അങ്ങനത്തൊക്കെ തന്നെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത്ണ്ടാക്കാനും കൊറച്ച് പണിയുണ്ട് എന്നാലും കൊഴപ്പില്ല
അപ്പൊ ഈ സ ഇതൊക്കെ ഉണ്ടാക്കാന് ടൈമ് കിട്ടണ്ടേ അതാ ചോദിക്ക
ക്കെ ഉണ്ടാക്കാനുള്ള സമയം ധാരാളം
അല്ല വീട്ടില് എങ്ങനെ പറയാ വീ ഏ ഫ്രീ വീട്ടില് ഫ്രീ ആയിട്ടാണ് നാളെ വെ
ആഹ് ഫ്രീയാണ് ഫ്രീയാണ് ഒറ്റക്കാണ് അതുകൊണ്ടാണ് അതാണ് ടൈമ് ഉണ്ട് അപ്പൊ എന്തു പരീക്ഷിച്ച് നോക്കാം നിങ്ങള് വേറെ ഭക്ഷണങ്ങള് ഇല്ല കൊറച്ച് ചെറുതൊക്കെ ഇണ്ട് എന്നാലും കൊഴപ്പില്ല അങ്ങനെ പോന്നു
അല്ലൊക്ക സ്കൂ പോണെ
ആ അതെ
ആഹ് അതാണ് ഒന്നാമത് അപ്പൊ ഇങ്ങനെയല്ലേ ഏത് ഇണ്ടാക്കിണ്ടരുന്ന പോലെ എനിക്ക് ഉം ആഹ് മനസ്സിലായി എന്നാലും നമ്മു ആഹ് ഒരു ചെലപ്പോ ഒരു മടി തോന്നുവല്ലോ
ആഹ് ശരി അങ്ങനെണ്ടാക്കാനി ആഹ് മടിയെക്കെനിക്കും തോന്നാറുണ്ട് ഉള്ളിവടെക്കാക്കുട്ടാ അത് പിന്നെ ഇട എടക്കെണ്ടാക്ക്വാർന്ന് ഇത് പിന്നെ ഭയങ്കര ശി സിമ്പിളു ആണ് ഇണ്ടാക്കാനും രസുണല്ലോ ആ സാധനം നല്ല ടേസ്റ്റല്ലേ ഉള്ളി വടേക്കെങ്ങൾ ഇണ്ടാക്കല്യ ഉള്ളി
കാറ്ണ്ട് ഉള്ളിവടനോട്‌ക്ക് താല്പര്യല്ല അതോണ്ട് ന്ത ഞാന് പിന്നെ ഇ ഇൻക്ക്
ഉള്ളിവട പൊക്കൊവട അങ്ങൻത്തെരിവ്ള്ള സാധനങ്ങളോട ഏറ്റവും കൂടുതലിഷ്ടം എരിവ്ള്ളത് ആഹ് പൊക്കോവടെക്കെ കടലപ്പൊടി ട്ടാണ്ട് നല്ല ചെറുതാക്കി ചെറതാക്കിങ്ങനെ ഇട്ടാണ്ട് നല്ല രസാണല്ലൊ പൊ ക്കോടൊക്കെണ്ടാക്കാറ്ണ്ട് ഉള്ളിവടണ്ടാക്കാറ്ണ്ട് പിന്നെ പഴം പൊരിക്കെടക്ക് പഴം കേക്ക്ണ്ടാക്കാറ്ണ്ട് പോളല്ലേ കായ്പോള കായ്പോള അത് ശരി കായ്പോളണ്ടാക്കാറ്ണ്ട്
അതല്ല ഈ കൊക്കുവാടിലെന്തക് ക്കെ ഈന്താണ് ചേരുവള ചേർക്കല്ങ്ങള്
കൊക്കോട ഉള്ളി ചെറുതാകിട്ട് അതായത് നീളത്തിലരിയാതെ കട്ട് കട്ടാക്കിയാണ്ടരിയില്ലെ ചെറിയെ സ്ക്വയർ പിസാക്കിയെണ്ണെരിഞ്ഞിട്ട് അയില് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ കടലമാവ് കട് കടലമാവാണ് കൊക്കോടെയിലിട അധികും കടലമാവ് കോറെയും കടലമാവ് കോറയും മൈദ കോർച്ചും ഉള്ളിവടയിലമ്മള് മൈദേണ്ടാക്കും മൈദേലല്ലേണ്ടാ ക്കാ കടലമാവിലല്ലല്ലോണ്ടാക്ക ഈ കൊക്കോവ ടെലിങ്ങനെ കടലമാവിൽ ഇണ്ടാക്കുന്നോണ്ടാണ് കുക്കവടെത്തെ ഉള്ളിയൊന്നും അങ്ങനെ കാണൂല്ലല്ലോ പൊറ ത്തെക്കൊരു എർച്ചിപോ കോയി പൊരി ച്ചൊരു മോഡലൊക്കെല്ലെ ഒരു കളർലേല്ലേണ്ടാവ ഈ കുക്ക് വടെക്കടയിൽന്നൊക്കെ വങ്ങണെങ്ങള് സ്
ആഹ് ആണ് ആഹ് അധികോം കൊക്കോ പിന്നെ കടലമാവും കൊറച്ച് മൈദീല്ലേ
ച് മൈതിയാണ് ണ്ടാക്ക ഇയുള്ളിവടെന്റെ ഇഷ് ഇതെന്നെ സാധനങ്ങളന്നെയാ പക്ഷെ ഈ മാവിന് രണ്ട് വെ ത്യാസണ്ട് ഇതൊരുലൂസ് മാവാണോ ലൂസറ്ഞ്ഞാ ഓവർ ലൂസല്ല നമ്മെ കയ്യിലിങ്ങനെ പിടുത്ത ഉള്ളി നന്നായിട്ട് ചെറുതാക്കീട്ടരിയണം ന്നുള്ളു ഉള്ളിവടെന്റെരി നീളത്തിലരിയാൻ പാടില്ല
ഓക്കെ അത് അറിയാ പിന്ന ആ ആഹ് പി ആ ഓക്കെന്നാ ആയിക്കോട്ടെ